ആ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ ചുമ്മായിരിക്ക ഹ ഇങ്ങനെ ഇരിക്കുന്ന കഴിച്ചിട്ടൊക്കെ എങ്ങനെ ഇരിക്കുന്ന്
ആഹ എന്താ സ്പെഷ്യലിന്ന്
ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഹലോ കേക്കുന്നുണ്ടോ ആ- ഇവിടെ ആഹ ചോറും ചാള ഒക്കെയാണ് പിന്നെ കൊഞ്ചും കൂടി കിട്ടിട്ടുണ്ടായിരുന്നു കൊറച്ച് നേരത്തെ അത് ഫ്രൈ ആക്കി അങ്ങനെതാ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ ഇങ്ങനെ ഇരിക്കണു
ആഹ കുഞ്ഞെന്തേ ഉറങ്ങിയോ
കുഞ്ഞ് ഉറങ്ങാനായിട്ട് അമ്മയുടെ അടുത്ത് പോയിരിക്കുവാ
ആഹാ ആ പിന്നെ പിന്നെ വേറെന്തോണ്ട് വിശേഷം പറ
പ്രത്യേകിച്ച് അങ്ങനൊന്നില്ല ഇവിടെ അമ്പല ഒണ്ട് ഞങ്ങടെ വീടിനടുത്തൊക്കെ ഇപ്പം അവിടെ രാവിലെ ഒരു സൗണ്ട് ഭയങ്കര പൂജയൊക്കെയാന്ന് തോന്നുന്നു അത് കാണാനായിട്ട് എന്തോ ആൾക്കാരൊ ക്കേട്ടങ്ങനെ നിക്ക്യാ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ആൾക്ക് ആൾക്കൂട്ടൊക്കെ മുന്നില് അതക്ക ഉൾ ത്സവല്ല എന്തോ എനിക്ക് കൂടുതൽ അറിയത്തില്ല എന്തോ അതിനെക്കുറിച്ചൊന്നും ആ ഉത്സവവല്ല വേറെന്തോ
ആ എന്തേലും ചടങ്ങുകൾ വെല്ലോ ആയിരിക്കും
ക്കാം അതെ
പിന്നെ വേറെന്താണ് നമ്മുടെ കൂടെ പഠിച്ചവരയൊക്കെ കാണാറുണ്ടോ
കൂടെ പടിച്ചവര് കാണാറുണ്ടോന്ന് ചോയ്ച്ചാ എടക്ക് കാണാറുണ്ട്
ആ
കോൺടാക്ട്ക്കെ ഒണ്ടല്ലോ
ആ ആ ആ എല്ലാരും തെരക്കാല്ലേ ഉം പിന്നെ വേറെ എന്തുണ്ട് എന്റെ ചേച്ചിയുടെ കല്യാണവാ
ആണോ
ആ അപ്പ ചേച്ചിങ്ങനെ ആ പറയുവായിരുന്ന് ഓരോ കാര്യങ്ങള് ഇങ്ങനെ പറയുവായിരുന്ന് ഇരുന്നേ ആ അവര് അറേഞ്ച് മേരേജാണേ അപ്പം പെട്ടെന്ന് അവർക്ക് കല്യാണം നടത്തണം അപ്പം വന്ന് ചേച്ചിയെ ഇഷ്ടപ്പെട്ടു അപ്പം പെട്ടെന്ന് കല്യാണം നടത്തണോന്ന് പറഞ്ഞോണ്ടായിരിക്കുന്നേ ആ അപ്പം അങ്ങനെ ഞാനപ്പ പറഞ്ഞു നമ്മള് ചുമ്മാ ഒരാളെ പെട്ടെന്ന് കണ്ട് നമുക്ക് അവരെ മനസ്സിലാകാൻ പറ്റത്തി
പറ്റത്തില്ലല്ലോ അതെ
അപ്പൊ കൊറ്ച്ച വരെ പറ്റി അറിഞ്ഞിട്ട് അവരെ പറ്റി ഒന്ന് തെരക്കിയിട്ടെങ്കിലുവേ കൊറച്ച് നാളൊക്കെ ഇങ്ങനെ എൻഗേജ്മെന്റ് ഒക്കെ ചെയ്ത് വെച്ച് കൊറച്ചു നാള് സംസാരിച്ച് ഒന്ന് സെറ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നതായിരിക്കും എപ്പഴും നല്ലത് ആ ഇല്ലെങ്കില് ചെന്ന് കഴിയുമ്പം നമ്മൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരാളാ അപ്പറ്ത്ത് നിക്കുന്നെ തീർന്നില്ലേ
അതെ ചേച്ചിക്ക് എത്ര വയസുണ്ടിപ്പം
ചേച്ചിക്ക് ഇരുവത്തൊമ്പത്
ഓക്കെ ഓക്കെ
ഉ
പെ പെട്ടെന്ന് എടുക്കുന്നുണ്ടോ കല്യാണം
പെട്ടെന്ന് എടുക്കാ ഇങ്ങനെ അതിന്റെ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുവാ അപ്പ ഗൾഫുകാരനും കുടാണ് നമ്മുടെ നാട്ടിലുള്ളവരാണേ എങ്ങനെങ്കിലും തെര
അതെ അതെ
ആ അപ്പ ഗൾഫിലൊക്കെ ജോലിചെയ്യുന്നവരവിടിനിക്ക ഭാര്യേം കൊച്ചുവൊണ്ടെന്ന് നമ്മക്കറിയാൻ പറ്റ
അതെ അതെ ഇപ്പ അത് ശരിയാ
അങ്ങനെ ഒരു പ്രശ്നുണ്ട് ഇപ്പ പ്രേമിച്ചു കെട്ട്ന്നെ എനിക്ക് തോന്നുന്നു ഒരുമാതിരി വിവാഹം സക്സസാവത്തില്ലായിരിക്കും എന്നാ പോലും ആ അവരെ ഒന്ന് അറിയാല്ലോ
അതെ അതെ അറിഞ്ഞു അതെ അതെ മനസ്സിലാക്കാൻ പറ്റും
മനസിലാക്കാൻ പറ്റും ചേച്ചിക്കങ്ങനെ പ്രേമോം കാര്യോം ഒന്നും ഇല്ലായിരുന്നു പണ്ടങ്ങാണ്ട് ഒണ്ടായിരുന്നു അ യ്ന്റൊരു ഇതിലാണ് ചേച്ചി കല്യാണം കഴിക്കാതിരുന്നെ ഇത്രേം നാളായിട്ട് അതിപ്പോ വീ ട്ടി സമ്മയ്ച്ചില്ല
ആ ആ
ആ അത് എനി ഞാനന്ന് പറഞ്ഞതാ അത് നടത്തി കൊടുത്താ അവര് അവരുടെ സന്തോ ന്തോഷല്ലേ നമ്മുക്ക് വലുത് അല്ലാതിപ്പം നമ്മള് കൊറെയിത് നോക്കി കാശ് നോക്കിയോക്കി ഇരുന്നിട്ട് കാര്യണ്ടോ?
ഉം
അങ്ങനെ പറഞ്ഞേര്ന്നു എന്തോ ചെയ്യാനാ അപ്പൊ വീ
വീട്ടുകാരോട് സംസാരിക്കെടോ സംസാരിച്ചിട്ട് എന്തോന്നച്ചാ നോക്ക്‌.
ഉം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനും നമുക്ക് പറയുന്നതിനൊരു പരിധിയുണ്ടല്ലോ പിന്നെ നമ്മള് പറയുബോത്തോയ്ക്ക് വീ ട്ടേര് നമ്മക്ക്
അഭിപ്രായങ്ങൾ എടുക്കില്ല അല്ലെ?
ആ അങ്ങനെ അഭിപ്രായങ്ങളില്ല എല്ലാ കാര്യത്തിലും എനിക്കൊന്ന് കുഞ്ഞിലോട്ട് ഞങ്ങടെ എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങള് പറയുന്നു ഞമ്മൾ നമ്മൾ എന്ത് പറയുന്നോ അത് വാങ്ങിച്ചേരും അങ്ങനെയൊക്കെയു ണ്ടാരുന്നു. പഷേ വീട്ടാർക്ക് പ്രശ്നെല്ല അമ്മക്കെള്ളോക്കെ ന്ന് പറയും. പഷേ ഈ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ആണ് പ്രശ്ണം വരുന്നേ ആഹ് അവർ ത് ഒരിക്കലും പറ്റത്തില്ലാ അങ്ങനൊരു രീതിയാണ്.
അതെ അതെ
ആ അവര് പറയുന്നത് നമ്മടെ കുടുംബത്തിന് യോജിച്ച അല്ല പിന്നെ കുടുംബ ക്കറോട് ജീവിക്കാനല്ലല്ലോ?
അതെ അതെ ആ രണ്ട് വ്യക്തികള് തമ്മിലല്ലേ ജീവിക്കേണ്ടത്?
ആ ഇപ്പൊ കുടുംബത്തിനും നാടി നും എല്ലാം കൊള്ളാവുന്നോൻ വീടിന് കൊള്ളാവുന്നോനാണെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ലല്ലോ?
അതെ.
ആ ഇപ്പം കണ്ടിട്ടില്ലേ ഉം ഓരോ സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങള്. അവര് നല്ല എല്ലാവർക്കും നല്ലവരായിരിക്കും.
അതെ
ലിങ്ങൊക്കെ നടക്കുന്ന സമയത്താണ് മക്കളൊക്കെ പറഞ്ഞേക്കണേ അമ്മേ എന്നും ഉപദ്രവിക്കുന്നൊക്കെ വീട്ടുകാർ അറിയുന്നെ അ വീട്ടാരും നാട്ടാരൊക്കെ അറിയുന്നത് ആഹ് അങ്ങനെ ഈ സിറ്റുവേഷൻസ് വരെ ഒണ്ടെങ്കിലും എത്ര കിട്ടിയാലും നാ പഠിക്കത്തില്ല. ആ നമ്മടെ അങ്ങനെ കുടുംബത്തി നടന്നിട്ടില്ലല്ലോ അങ്ങനൊരു രീതി പറിയും
അതെ
അതാണ് പ്രശ്നം. നമ്മടെ ഇവിടെ നടന്നിട്ടില്ലല്ലോ? അല്ലെങ്കില് ആ നമ്മക്ക് ഏഹ് ഇത് നടക്കുന്നില്ലല്ലോ ഇങ്ങനൊന്നും നടക്കുന്നില്ലല്ലോ? എന്നുള്ളത് ആഹ് ആണ് അവര് പറയുന്നത്.
ഉം മനസ്സിലാവും ഉം
എങ്ങനാരുന്നു മാരേജ് ലൗവ് മാരേജ് ആയിരുന്നോ?
എന്റെയാണോടാ അതെയതെ.
ആഹ് ലൗവ് മാരേജാരുന്നൂല്ലേ എങ്ങനുണ്ട്?
നൈസാണ് കൊഴപ്പൊന്നുല്ല അവിടെ
എത്ര വർഷത്തെ പ്രണയമാ?
എത്ര വർഷത്തേ ചോയിച്ചാ ഒരു വർഷം. ആ ഒരു വർഷായപ്പഴ്ത്തേക്കും വീട്ടുകാര് നോക്കി അങ്ങനെ കെട്ടിച്ചതാ.
നമ്മക്കെപ്പഴും നമ്മടെ ഞാനെപ്പെഴും പറയാറുണ്ട് ഉണ്ടാരുന്നു കുഞ്ഞിലെ തൊട്ട് ഞാൻ ചേച്ചിയോടും പറയും ചേച്ചിക്ക് എൻ്റെ പോലല്ല ചേച്ചിക്ക് എൻ്റത്രേം ധൈര്യം അത്ര പോരാ അവളിങ്ങനെ വീ ലെ കണ്ണിനു ഏ ഉണ്ണിയായിട്ടിരിക്കണം അങ്ങനൊരു ടൈപ്പ. പ്പൊ ഞാനെന്നാ വിളിച്ച് കാര്യഷ്ടപ്പെട്ടില്ല ഞാനപ്പ അങ്ങനാണല്ലോ ഏളയ മക്കള്. പ്പഴും മോ ത്തടിച്ച പോലെ ഞാൻ പറയും. എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയും കുഞ്ഞിലോട്ട് ഞാനങ്ങനെയാ.. ക്ഷി ഇവടെന്നെച്ചാ അച്ഛൻ പറയുന്ന അമ്മ പറയുന്ന അങ്ങനെയൊരു ഇതാ.
എ ഓ
ഉം അതുകൊണ്ട് എന്നെ വല്യ കാര്യായിട്ട് എടുക്കാറില്ല വീട്ടില് ആഹ് എന്നെ ഇങ്ങനെ അഭിപ്രായൊക്കെ ചോയ്ക്കുമ്പോ ഞാൻ നല്ലം പറയൂന്ന് അറിയാന്നൊണ്ടേ ചേച്ചിടെ കാര്യം പോലും ഞാനാ പർഞ്ഞേ ചേച്ചി വേണ്ടടി പോട്ടെ അങ്ങനെ പറയുമ്പം നമ്മക്ക്ത് ന അവരെ വിഷമം മനസിലാവല്ലോ നമ്മള് ചേ എന്റെ ചേച്ചിയാണെലും അപ്പറത്ത് നിക്കുന്ന ആളെ പറ്റി നമ്മള് ചിന്തിക്കണമല്ലോ അതിപ്പോ നമ്മുടെ സ്വന്തക്കാരാണ ബന്തുക്കാരണ തെറ്റെയ്യുമ്പോ നമ്മളത് ഇപ്പോ ആ ചേട്ടന് എത്രമാത്രം ആഗ്രഹിച്ചു കാണും എന്നിട്ട് ന ഇട്ട്ട്ട്പോയെ എന്റെ ചേച്ചി ആയതോണ്ട് നല്ലെനെ കെട്ടെന്ന് പറയുന്നത് ശെരിയല്ലല്ലോ ആ ഇവക്കും സങ്കടം ഒക്കെയാ പക്ഷെ വീട്ടില് ഇങ്ങനെ ഇവക്കും മനസ് ഇപ്പൊ ഇവര് തമ്മി കോ ൺടാക്ട് ഒന്നുല്ല പക്ഷേ അന്ന് പ്രേമിച്ചതന്നെ മനസ്സിൽ കിടക്കുവാ അത് കളഞ്ഞിട്ട് ഇപ്പോ വേറെ ഒരാളെ കെട്ടാൻ പറയാൻ ബുദ്ധിമുട്ടല്ലെ ആ ചേട്ടനും കല്യാണം കഴിച്ചിട്ടില്ല ഇതോർത്തായിരിക്കും അതും കെട്ടാത്തത് അവര് മൂന്നാല് വർഷം അവര് പഠിച്ചോണ്ടിരുന്ന ടൈമി പ്രേമിച്ചതാണ് അപ്പൊ മൂന്നാല് വർഷം സ്നേഹിച്ച് സ്നേഹിച്ചഴിഞ്ഞിട്ട് പിന്നെ പ്രണയമാകുമ്പോം വഴക്കും ഇങ്ങനെ സാനങ്ങൾ കാണുവല്ലോ ഇപ്പ നമ്മുക്ക് ആ അല്ലാതെ ഇപ്പ നമ്മളെപ്പോഴും പെർഫെക്ട് ആയിട്ട് ചിന്തിക്കണം എന്നൊന്നും ഇല്ലല്ലോ അപ്പ ആ അപ്പൊ ആ ചേട്ടൻ പർഞ്ഞേ എന്തോ ഇവക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇവര് തമ്മി ബ്രേക്കപ്പ് പോലെ ആയതാണ്. അങ്ങനെ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് ഇതൊക്കെ ആയി കഴിഞ്ഞ് പക്ഷെ ഇവക്കത് മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രേം ആലോചന വന്നിട്ടു ഇവളത് സമ്മയ്ക്കാത്തത് നമുക്ക് മനസ്സിലാവല്ലോ
അതെ അതെ
എന്റെ ഏച്ചിയല്ലേ അപ്പൊ എനിക്കാ ഒരിത് മനസ്സിലാവല്ലോ എന്താ ചിന്തിക്കുന്നേന്ന്
അതെ
ഞാ പറഞ്ഞെടി എന്തായാലും കെട്ടണം ഈ ലോകത്ത് ഏതെങ്കിലു ഒരു ത്തനെ നമ്മള് കെട്ടി കെട്ടാതെ ജീവിക്കാൻ എന്തായാലും വീട്ടാര് സമ്മയ്ക്കത്തില്ല നമ്മൾക്കാ ണേലും നമ്മള് ഈ കെട്ടാതെ ജീവിക്കുന്നവർടെ അനുഭവം കണ്ടിട്ടില്ലെ ലാസ്റ്റ് ഒരു പട്ടിക്കുഞ്ഞു പോലും കാണ ത്തില്ല തിരിഞ്ഞു നോക്കൻ എന്തൊക്കെ പറഞ്ഞാലും മക്കളൊണ്ടേ മക്കളേലും ഒണ്ട് നമുക്ക് ഒരാള് ഒള്ളതാണ് നമ്മളെ ജീവിക്കാൻ ക്കുന്നത് അല്ലേ
ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് പോലെ സംസാരിക്കുന്നു
ഇല്ലാ ഞാനാ ഞങ്ങള അതാ ഞങ്ങടെ അമ്മയൊക്കെ പറയുന്നേ ഞാനായിരുന്നു മൂ ത്തതാവണ്ടേന്ന് ഒരുപാട് അനുഭവങ്ങള് ഞാ ഇങ്ങനെ സംസാരിക്കുമ്പം എല്ലാരും പറയാറുണ്ട് വല്യ ആൾക്കാരെ നാക്കും വെച്ചോണ്ട് കുഞ്ഞിലൊട്ട് ഞാൻ അങ്ങനാ ഞാനിങ്ങനെ പറയും അപ്പൊ തന്നെ അല്ലാതെ ഇങ്ങനെ അയ്യോ അവരെന്തേലും പറയോ അങ്ങനൊന്നും ഞാൻ ചിന്തിക്കാറില്ല നമുക്ക് പറയാള്ളത് നമ്മുക്ക് വേണ്ടി നമ്മളെ പറയത്തൊള്ളല്ലോ
ഓ അ
അങ്ങനെ ഞാനങ് പറയും അതുകൊണ്ട് ആർക്കും ഇഷ് കണ്ണിന് എന്നെ
പെട്ടെന്ന് കണ്ടൂടാ മൻസ്സിലാവുന്നേ അഹങ്കാരികളായിരിക്കും മറ്റുള്ളവരുടെ കണ്ണില് അങ്ങനെ
പക്ഷെങ്കി പക്ഷെങ്കി എന്ത് കാര്യവൊണ്ടെങ്കിലും എന്നെ വിളിച്ചൊണ്ട് പോവത്തുള്ളൂ ഇപ്പൊ ഒരു പ്രശ്നുണ്ട് അത് സോൾവെയ്യണം ആരായാലും ഇപ്പം വീട്ടില് അച്ഛനാൺലും അമ്മയാൺലും ഇപ്പം എന്തിലും പഞ്ചായത്തി പോണം അങ്ങനൊക്കെ വരുവല്ലോ അപ്പേ എന്നെ കൊണ്ടുപോവത്തൊള്ളൂ കാരണം ചേച്ചിയെ കൊണ്ടോയ അവള് മിണ്ടാതെ അവിടെപോയിരിക്കും എന്താണൊന്ന് ചോയ്ക്കത്തില്ല അങ്ങനൊക്കെ ഒള്ളപ്പോ എന്നെ കൊണ്ട് ഭയങ്കര പ്രയോജനാ എനിക്കോന്ന്ന്നു അച്ഛനുഅമ്മിം ഏറ്റവും കൂടുതൽ വെളി കൊണ്ടോന്നൊക്കെ എന്നെയാ കാരണം ചേച്ചി മിണ്ടാതിങ്ങനെ ഇപ്പൊ ഒരടത്ത് ടൂറ് പോയി അവക്ക് എന്തെലും വേണം അവള് പറയത്തില്ല അത് വേണമന്ന് ഞാൻ പക്ഷെ അവിടെ കിടന്ന് എനിക്കത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും അപ്പൊ എനിക്കത് വാങ്ങിച്ച്തരും പക്ഷെ അവളവിടുന്ന് വന്ന് വീട്ടിൽ വന്നിട്ട് അവക്കത് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ
ആഹ്
അപ്പൊ നമ്മള് നമ്മുടെ കാര്യം പറയണം അല്ലാതെ മറ്റുള്ളവരെങ്ങനെ അറിയാനാണ് ഉം പിന്നെ എന്താണ് ലൈഫില് വേറെ കല്യാണത്തിന് മുമ്പുള്ള ലൈഫാണോ ഇഷ്ടം ഇപ്പോഴത്തെയാണോ
ആ സത്യം പറഞ്ഞാ കല്യാണത്തിന് മുന്നേയുള്ളത് അതിപ്പോ എല്ലാർക്കും അങ്ങനെന്നെയല്ലടാ ചെറിയ കാലം ഒക്കെ
പ്രേമിച്ച കാലത്തെ പോലാണോ ഇപ്പൊ ഏഹ്
അല്ല ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ
ആ
ആഹ് മുൻ മുന്നത്തെ ത്തെ മുന്നത്തെ ജീവിതല്ലേ കൂടുതൽ പേർക്ക് ഇഷ്ടവാ ഞാൻ എന്റെ പേ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് പറഞ്ഞതാട്ടോ
ഉം അത് ശരിയാണ്
പക്ഷെ എല്ലാം നമ്മൾ നോക്കണമല്ലോ എല്ലാ ജീവിതവും ജീവിച്ചല്ലേ പോവാാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന്
അതെ അതെ എടാ ഞാനിപ്പോ വിളിക്കാട്ടോ
ആഹ് ശരിയെടാ
ഓക്കെ ഓക്കെ